ഹലോ.
കേൾക്കാമോ?
ആഹ് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം.
ഫുഡൊക്കെകഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു.
ഉം എന്തെന്ന് സ്പെഷ്യലെന്താ?
മീൻകറി സോയാബീൻ.
ആഹ്.
അവിടയോ?
ഇവടെ സോയാബീനേറ്റ് ബിരിയേണി വെച്ച്ക്കാണ് വെജിറ്റബിൾ ബിരിയാണ്.
ആഹ് ഉം.
മക്കളൊക്കെ ഒന്ന് ലീവല്ലേ അപ്പൊല്ക്ക് മറ്റേ. ചോറും പച്ചക്കറിയൊന്നും പറ്റാഞ്ഞിട്ട്.
ആഹ്. പിന്നെന്താ മഴയുണ്ടോ?
മഴ തന്നേണ്.
ഉം മാറില്ല.
എടവ്ട്ട് എടവ്ട്ടാണ്ടിങ്ങനെ മഴ പെയ്യണ് പൊറത്തറങ്ങാൻ വയ്യ.
ആഹ്.
പിന്നെ അവിടെ ഇപ്പോ ചക്കൊക്കെണ്ടോ ചക്കെ കഴിഞ്ഞോ?
ആഹ് ചക്കൊന്നില്ലച പഴുത്ത്. ആ പഴ് നല്ല പഴ്ത്തിക്കുവാ കൊറെക്കെ പോയി ഉം അവ്ടെയാ?
ഇവടെ കഴിഞ്ഞ് തൊടങ്ങീക്ക്ണ് പോ ചെറി ചെറിയതാണ് ലാസ്റ്റ്
ആഹ് മാ ആഹ് മാങ്ങയ്ക്കൊ?
മാങ്ങക്കെ ഇണ്ടായിരുന്നു ആ ഒരു. ടൈമിലിണ്ടായിരുന്നു ഇ പ്പക്കെതീർന്നു. ചക്കഒക്കെ ഷ്ടാണോ ഉപ്പേര്യോക്കെ വെച്ചാല്.
ആഹ് ഇഷ്ടിഷ്ടാ.
എങ്ങനെ കഴിക്ക തേങ്ങ അരച്ചതോ അതോ.
ആഹ് തേ തേങ്ങ അര്ച്ച്.
ആഹ് ഇനിക്കു അങ്ങനെയഷ്ടം
ഉം പിന്നെ ചക്ക വറക്കില്ലേ?.
ചക്ക വറക്കും പക്ഷേ ഈയൊരു ഏ. ഈയി രിതില് ചക്ക വറത്തിട്ടില്ലട്ടോ കഴിഞ്ഞറാഷ് ചക വർത്തിര്ന്നു ആഹ്.
ആഹ് നല്ല ചെക്ക കിട്ടിയയാർന്നു അപ്പ.
ചക്കക്കുരു ഒക്കെട്ത്ത് വെക്കാറുണ്ടോ?
ആഹ് കറിവെക്കാറ്ണ്ട് വ്ടെരിക്ക്ണ്ട് കൊറെ.
ആ
ഉം അവിടെ എട്തുവെക്കാറുണ്ടോ?
ആഹ് ഇവിട്ണ്ട്. എന്തെങ്കിലൊക്കെ ഇല്ലാത്തപോ ഇഷ്ടാണ് മീനൊക്കെ കിട്ടാത്തുമ്പോ ഒരു. കടുവർത്തെ മുളകിട്ടൊരു കറി വെക്കാനൊക്കെ അടിപൊളിയാണല്ലോ?
ആഹ് മുളക് തേങ്ങർചില്ലേ തേങ്ങര്ച്ച്.
വച്ചിട്ടല്ലാം വെക്കാറ് അത് വെറും വെറും ചക്കകുരു മാത്രം പുളി തക് കാളിയൊക്കെ ഇട്ട് കടു വറുത്തിട്ട്
ഹ ഇവടെ അങ്ങനെയല്ല ആഹ ഇവിടെ ചക്കക്കുരു മാങ്ങായിട്ട് വയ്ക്കണം പിന്നെ മുരിങ്ങിം ആഹ
ആഹ അങ്ങനെ വെക്കും മുരിങ്ങയും ചക്കക്കുരും തേങ്ങ അരച്ചിട്ടും
വെൾ ആ വെള്ളിരിക്കൊക്കെ ഇട്ട്
ആഹ വെള്ളരി കുമ്പളങ്ങ വെള്ളരിക്ക മാങ്ങൊക്കെ ഇട്ടിട്ട് ആ അങ്ങനൊക്കെ വെക്കും തേങ്ങ അരച്ചിട്ട്.
ആ പിന്നെ കുറച്ച് ചെമ്മീനും കൂടിട്ട് നല്ല രുചിയാ
മറ്റെ ചെമ്മീൻ ഇട്ടാലേ അടിപൊളിയല്ലേ?
ആ ആ പിന്നെ പടവലങ്ങ ഇട്ട് വെക്കണവരുണ്ട്.
ആ ഞാനതൊക്കെ ട്രൈയ്യ് ചെയ്യാറുണ്ട്.
മ്
ചക്കക്കുരുയിട്ട് ഇപ്പോ പല വിഭവങ്ങളും ഉണ്ടാക്കാലോ പായ സം ലഡു, പുഡിങ്, കേക്ക് ആ ആദ്യം പണ്ടൊന്ന അങ്ങനൊ ഒരു ഇതില് ആർക്കും അറില്ലല്ലോ
ആ ഇണ്ടാക്കൂലെ പിന്നെ ചക്കകുരു വറ ആ ചക്കക്കുരു വറുത്ത് കൈക്കൂലേ?
വർ കഴിക്കും പുഴുങ്ങീട്ട് ചുട്ട് കഴിക്കും. ഉം പണ്ടുള്ള് അങ്ങനെ ചുടിട്ടും പുഴുങ്ങിയിട്ട് വറത്തിട്ടൊക്കെ കഴിച്ചുന്ന് കേട്ടിട്ടുണ്ട് ഞാനൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ അറിയിണത് ട്ടോ
ഞാനും
ആ
ഉം
മാങ്ങ ഏത് ടൈപ്പ് ഒക്കെയാണ് അവിടെ ഉള്ളത്?
മൂവാണ്ട മാങ്ങ, നാട്ടു മാങ്ങ, കോ മാങ്ങ, അങ്ങനത്തൊക്കെയ അവിടെയാ
ആ ഇവടെ കോമാങ്ങ ഉണ്ട് അതുപോലെ മൽഗോവല്ലേ വല്ല്യ ടൈപ്പ്
ആ
ആ അതിന് അത്യാവശ്യം അയിന് വേറൊരു ടേസ്റ്റ് ആണ് അയിന് നല്ല ഭം നല്ല കാണാനും ഭംഗിയാണ് കഴിക്കാനും രസള്ള മാങ്ങയാണ്.
ആ ആ
ഉം ചെറിയ മാവയ്ക്കാരം പെട്ടെന്ന് കായിക്കും.
അല്ല ചെറിയ കുഞ്ഞു കുഞ്ഞ് മാങ്ങയില്ലേ
അല്ലേ വല്ത് വല്ല്യത്
അതാണോ
ആഹ് വല്യ മാങ്ങ
ആഹ്
നമ്മള തേങ്ങയുടെക്കെ വലിപ്പം ഉണ്ടാവും തേങ്ങയുടെ വലിപ്പം ഇല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് പോലെ ഇരിക്കും
അപ്പൊ നല്ലതായിരിക്കും അയില് പുഴു എന്തെങ്കിലും ഇണ്ടാവോ
ഇല്ല ഇല്ല ഇല്ല ഇവിടെ ചിലരൊക്കെ പറഞ്ഞ കേടിട്ടുണ്ട് പുഴുപെട്ട പെട്ടെന്ന് വരുന്നു പക്ഷെ ഇവിടുത്തെതിൽ അങ്ങനെ ആഹ് ഇവിടത്തേലഅങ്ങനെ പുഴു ഇതുവരെ കണ്ടിട്ടില്ലട്ടോ പക്ഷെ എന്താച്ചാലേ സംഭവം എന്താ വെച്ചാൽ മേലന്ന് ചെറിയ മാവ് ആണെങ്കിലും നമ്മള് ഇങ്ങനെ അം പൊട്ടിക്കാള്ള ഒരുത്ണ്ടാവൂല്ലേ എടു താണെങ്കിൽ പൊട്ടിക്ക കുറച്ചും കൂടി ഉയരത്തിലാവും നമ്മളിപ്പോൾ വടി കൊണ്ടൊക്കെ ഇത അപ്പൊ താഴത്ത് വീഴുമ്പത് മറ്റേ തേങ്ങ വീണാ വീണാ സൗണ്ടില് മാങ്ങ വീഴും അപ്പോ അത് നമ്മളിപ്പോ നോക്കുമ്പോ ആ ഭാഗം ചതഞ്ഞിട്ട് വെള്ള കളറ യൂസ് ചെയ്യാൻ പറ്റ്
അലുമിനിയം പറിച്ച് വയ്ക്കുവാ നേരത്തെ മരത്തിന്ന് പറിച്ച് വെക്കും ആഹ് അല്ലെങ്കി മരത്തി പഴുത്താ പുഴു കയറോ
ഇല്ലി ഇല്യാ അങ്ങനത്തെ പ്രശ്നമൊന്നുല്ലാ
ഇല്ലാല്ലേ സാധാരണ അങ്ങനത്തെ മാങ്ങക്ക്
ആഹ് ഇവടെ ഞങ്ങളെ ചുറ്റുഭാഗൊക്കെ അങ്ങനെ ആൾക്കാര് പറഞ്ഞു കേട്ടുണ്ട് അങ്ങനെ പുഴു വരാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ അ അച്ചാറിടാനും അടിപൊളിയാണ്
ആഹ് നല്ല പുളിയൊക്കെ ഇണ്ടോ
പുളീണ്ട് പഴുത്താ നല്ല മധുരാണ്
ആഹ്
ഓ ഞാ അത് അത് നട്ട് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മുപ്പത് കൊല്ലായിട്ടുണ്ടാവും ത്ര എന്റെ ഹസ്ബന്റിന്റെ ഉപ്പ നട്ടതാണ് ഇപ്പോ മരിച്ചിക്ക്ണ് ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ വർഷാണ് ഞാൻ വന്നിട്ട് ഇപ്പ നാലാമത് പ്രാവശ്യാണ് അയ്മെ മാങ്ങേണ്ടാവ്ണത്
ഉം
ഉം
പിന്നെ നാട്ടു മാങ്ങയുണ്ടോ അവിടെയൊക്കെ കുഞ്ഞ് കുഞ്ഞ് ചെറിയ മാങ്ങ
അതിങ്ങനെ മുത്തിക്കുടി എന്നൊക്കെ പറീലേ അതാണോ
ആഹ് അതന്നെ
ആഹ് ഇവിടെ ഈ ഭൈ ഭാഗത്ത് അങ്ങനെ എന്റെ വീടിന്റെ അവിടെക്കെ ഇണ്ട് ഇങ്ങനെ അത് നല്ല രസാണല്ലോ ഊട്ടിങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് മറ്റേ ആഹ് അതുകൊണ്ട് ആഹ് മാങ്ങ കൊണ്ട് മാമ്പളപുളിശേരി ഒക്കെ ഇണ്ടാക്കിയാ നല്ല രസാണല്ലോ